കേക്കുന്നോ ടീ
ആ കേക്കാം നിനക്ക് കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം ഇപ്പം കേൾക്കാം കേക്കാം എവിടായിരുന്ന് കാണാനേ ഇല്ലായിരുന്നല്ലോ കൊറെ നാളായിട്ട്
കാണാനും ഇല്ലായിരുന്ന് എന്ന-
അതാ ഓ ഞാനിവിടെയൊക്കെ ഉണ്ടെടി ഇങ്ങനെയൊക്കെ പോകുന്നു ഞാൻ വിചാരിക്ക- വിചാരിക്കും കാണാനില്ലല്ലോ ആരെയും ക്ലാസ്സൊന്നും കഴിഞ്ഞിട്ടിപ്പം കാണാനേ ഇല്ലല്ലോന്ന്
അതാ ഞാനും ഇങ്ങനെ വിചാരിച്ച് പിന്നെ നീ മനസ്സിലാവും എവിടേക്കോ എന്തിന - പഠിക്കാൻ പോന്നുണ്ടെന്നും അങ്ങനെ പുതിയ പുതിയൊക്കെ കാര്യങ്ങളൊക്കെ ആയ എന്നുള്ളത്
ഉം പിന്നെ എല്ലാവരും ആണോ പോകുന്നുണ്ട്- ഒരുവിടെ അടുത്തൊരു ഓഫീസിൽ പോകുന്നുണ്ട്
ആ ആ അവിടെ എന്തായിട്ടാ പോന്നേ
അവിടെ എങ്ങനെ ട്രെയിനി ആയിട്ട് പോകുവാ ജസ്റ്റ് ട്രയിനി ആയിട്ട്ഇങ്ങനെ പോയികൊണ്ട് ഇരിക്കുകയാ
ആ അവിടെ എന്തുവാന്ന് ചെയ്യുന്നേ വർക്കൊക്കെ എന്തുവാ
ആ അവിടെ ഞാനാണെങ്കിൽ എടക്ക് വച്ച ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നടീ അപ്പൊ അതിന്റെ ഭാഗമായി ആയിട്ട് എന്തുവാ ട്രെയിനി എന്തുവാ ടാക്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പോവ
ടാക്സിന്റെ കാര്യങ്ങളൊക്കെയാ
ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ഉം അങ്ങനെ പിന്നെ അതൊക്കെ കഴി വർക്ക് കുഴപ്പ ഓ ഇല്ലടാ ആദ്യൊക്കെ ഒരു പാടായിരുന്നു പിന്നെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊക്കെ ഒക്കെആയി വരുന്നു പിന്നെ ഇപ്പോ എക്സ്പീരിയൻസ് ആയി ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം
ആഹ ആഹ്
ഉം നീ പിന്നെ പിന്നെ എന്തുണ്ട് മോനൊക്കെ എന്ത് ചെയ്യുന്ന്
മോനക്ക് സുഖമായിട്ടിരിക്കുന്നു പിന്നെ ആ ചായ കുടിച്ചു
ഉ ഉ ഞാൻ ആടി പോന്നടീ ഇന്ന് ഞാൻ പോയി പോയിട്ട് വന്ന് കിടക്കുവായിരുന്നുന്ന്
ആഹ ആഹ്
ഉം പോയിട്ട് വന്നിങ്ങനെ കിടന്നപ്പോഴാ നിന്റെ കോള് വന്നത്
ആ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ പ്രോസസ്സ് ചെയ്യുന്ന വിടാ? ങ്‌ ഹോസ്പിറ്റലിൽ പോയിട്ട്
ആ അവിടേ ഇ പിന്നെ ന്ന് വെച്ചാ ബ്ലഡ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതാ. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്ത നമ്മള ആ ശരീരത്തില ആ ബ്ലഡിലെ പൊട്ടാസിയം, ക്രിയാറ്റിൻ അതൊക്കെ കൊറയാൻ വേണ്ടിട്ട് പോ ഇങ്ങനെ ചെയ്യുക. ആ നാല് മണിക്കൂറാ അത്. നാല് മണിക്കൂർ നാല് മണിക്കൂറാ വെങ്കിലും എല്ലാം കൂടെ ഒരു ടോട്ടൽ അഞ്ച് മണിക്കൂർ പിന്നെ ബി പി ഒക്കെ കുറഞ് കുറയുവോ അങ്ങനൊക്കെ ആണെങ്കി കുറചുംകൂടെ ലേറ്റാവും. ഒരു മ് പത്ത് പത്ത് മണിക്കൊക്കെ പോയിട്ട് പിന്നെ വരുന്നത് ഈ ടൈമൊക്കെയാവും വരാൻ.
ആഹ ആ ആ
ഉം
എങ്ങനെ പെയിൻഫുളാന്നോ?
പെയിനൊന്നൂല്ല. പക്ഷേ ക്ഷീണ ഒണ്ട് അ ബി പി കുറയുമ്പോഴത്തേക്ക് ക്ഷീണം വരും ഇന്ന് ഭയങ്കര ബോഡി പെയിനുണ്ട്.
ആഹ ആഹാ
ഉം. അങ്ങനെയൊക്കെയായിരിക്കുന്ന്.
അപ്പൊ ഇത് ചെയ്തതിനേഷം നിങ്ങ ന്തൊക്കെ ഇങ്ങനെ കെയർ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഇത് ചെയ്തിട്ട് പെട്ടന്ന് ക്ഷീണൊക്കെ വരൂല്ലേ?
ആഹ് ഇതക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വ വ ന്ന്വെച്ച എനിക്കിപ്പം ബെ ബി ചെയ്ത് കഴിഞ്ഞ് അ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബി പി കുറയുവാണങ്കി അവരങ് ഇ കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ തരും. സലൈനൊക്കെ ഇടുമ്പഴത്തേക്ക് അങ്ങ് ക്ഷീണം കൊറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ചേരം ഞാനൊന്ന് അവിടെ ഇരിന്നിട്ടെ വരത്തൊള്ളൂ. കാരണം പിന്ന ഇങ്ങോട്ട് ഞാൻ ബെസ്സിലാ വരുന്നത്. അങ്ങനെ പിന്നെ വേറെൊന്നുമി പിന്നെ ഇന്നത്തെ ദിവസം എന്തുവായാലും ഓ കൊറച്ചു ക്ഷീണം കാണും. നാളെയാവു മ്പഴത്തേക്കും ഓക്കെ യാവും.
ആഹ ഓക്കെ ആവുല്ലേ?
ഉം അങ്ങനെ.
ഇത്. ആഴ്ചയിൽ അങ്ങനെ രണ്ടു ദിവസയിട്ടാണോ?
ആ രാഴ്ച രണ്ടൂസം. രണ്ടൂസം ചെയ്യണം, ഇപ്പ എനിക്ക് രണ്ടൂസം നേര ത്തെ ആഹ ചോയ്ച്ച.
സ്പെസഫിക് ആയിട്ട് ഡേയ്സ് ഒക്കെ ഉണ്ടോ ചെയ്യുന്നതിന് വേണ്ടി?
അയ് ഞാൻ ചൊവ്വയും വെിള്ളിയാ ചെയ്യുന്നത്. പിന്നെ അതിന്റെ എടക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കില് ല് എന്താ അ പൂവ, എന്ടെങ്കിലും ശ്വാസം മുട്ട് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇടക്ക് പോവാ അന്നേരം മ് അവര് ചെയ്യും.
അങ്ങനെ ചെയ്യാറുണ്ട് ഡയാലിസിസ് ചെയ്യറ് ഉം.
ആഹ. അവിടെ ചെല്ലുമ്പോ ഒത്തിരി ആൾക്കാരൊക്കെ കാണുവായിരിക്കും ല്ലേ?
ആടെ തെരക്കൊണ്ട്. ഇവിടെ ആ് ചെയ്യാൻ വേണ്ടിയ ഇപ്പം കൂടി കൂടി കൂടി വരുവല്ലേ? ഇപ്പഴാണ് നേരത്തെ ഞാൻ തുടങ്ങിയെ ടൈമിലൊന്നും ഇത്രയും ഇത്രേം എങ്ങും കുറഞ്ഞ കുഞ്ഞാൾക്കാർക്കൊന്നും ഇല്ലാര്ന്ന്. എന്താജാര്ച്ചാൽ എയ്ജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണിപ്പം ഇങ്ങനെ പക്ഷെ ഇപ്പം നമ്മളുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ
ആഹ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ അസു അസുഖങ്ങളൊക്കെ കൂടി വരുവാരുന്ന്
ഉം മറ്റേ ഫുഡിന്റെ ഒക്കെ ല്ലേ നമ്മളെ ഫുഡിന്റെ ഒന്നും പറയാം, ഫുഡും ഇപ്പഴത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറില്ലയോ?
അത ലൈഫ് ലൈഫ്സ് യിലൊക്കെ മാ മാറുമ്പോഴാണ് ഓരോ അസുഖങ്ങള ഇങ്ങനെ വരുന്നത് പണ്ടുള്ളവരൊക്കെ നോക്കുമ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ അസുഖല്ല അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട് ഹെൽത്തി ആയിട്ട് അവർക്ക് നടക്കൻ കാര്യങ്ങളൊക്കെ ചെയ്യ
അതാ നമ്മൾടെയൊക്കെ പേരന്റ്സിനൊക്കെ ഈ ഒച്ചരിക്കൂടെ ഏജ് ഇപ്പൊ ഈ ഏജ് ആയേന് ശേഷ് ഇഷ്യു അല്ലെങ്കി എന്തെങ്കിലൊക്കെ ഒരു ചെറിയ ഈ ബി പി അങ്ങനെയൊള്ളൊക്കെ വരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾടെ ഏജിലുള്ളവർക്കൊന്നും അങ്ങനെ അല്ലല്ലോ പല പല എന്ന് വെച്ചാ പുതിയ പുതിയ അസുഖങ്ങളൊക്കെ അല്ലേ
ആഹ് അതാ കൊച്ചു കുഞ്ഞ്ങ്ങ ങ്ങക്ക് വരെ ഇപ് ഹൈ ആയിറ്റെക്കെയെ കുഞ്ഞുങ്ങക്ക് വരെ ഒ എട്ടും ഒമ്പതും പത്തും വയസ്സൊള്ള പിള്ളേർക്കൊക്കെ വെര
ആഹ് ഷുഗറ് പിന്നെ റ്റാക്കൊക്കെ വെരുന്നില്ലേ കൊഴഞ്ഞ് വീണൊക്കെ പിള്ളേര് മരിക്കുന്ന്
ഏഹ് ഇപ്പൊ തന്നെ എത്രയോ സംഭവങ്ങളാ ഈ കൊഴഞ്ഞ് വീണൊക്കെ മരിക്കുന്നെയൊക്കെ
ഉം അതെല്ലായിടത്തും എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെ ഉം
അതാ ഇതൊക്കെ പിള്ളാരുടെ ഈ ആഹാര രീതിയിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് ഈ ഇത് പിള്ളാര് ഒരുപാടിങ്ങനെ അ അമിതമായിട്ട് വണ്ണൊക്കെ വെക്കുന്നത് എന്നും ഉച്ചയ്ക്കും ഇതൊക്കെ മന്തി അതുപോലത്തുള്ള ഏഹ് ആ ഐറ്റംസ് ഒക്കെയല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നത്
ഉം മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കും. അങ്ങനെയൊക്കെയല്ലേ ഏഹ് ഇങ്ങനെ ഉം ഇപ്പഴ് ഫുഡൊക്കെ നമ്മള് പണ്ടത്തെ പോലല്ല ഇപ്പൊ എന്തൊക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെയാ
അതാ പറഞ്ഞെ ഫുഡിന് ഓരോ നമ്മള് ഓരോ സ്ഥലത്ത് ചെന്നാലും ഫുഡിന് തന്നെ പല പല പല സെക്ഷൻസൊക്കെ അതുവല്ല ഇപ്പൊ എവിടെ നോക്കിയാലും ഫുഡ് കോർട്ടുകളാ മൊ
ആഹ അതാണ് അങ്ങന ക്കെയാണ് ഇപ്പം ഈ രോഗങ്ങളും കൂടി കൂടി വരുന്നത്
അതാ ഈ ഫുഡ് ഇത് കഴി കുന്നേന്റെ ഒരിതൊക്കെയാണ് വെളിന്നൊക്കെ പുറത്തുന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അതിന്റേതായിട്ടുള്ള ആഫ്റ്ററെഫക്ട്ടും നമ്മുടെ ശരീരത്തിലുണ്ടാവും
ഉം അ താടി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യവില്ല എല്ലാവർക്കും പുറത്തുള്ള ഫുഡ് മതിയല്ലോ എന്നുവെച്ച ടേസ്റ്റ് കൂടുതലതിനാണല്ലോ അപ്പൊ എല്ലാരും പുറത്തുന്ന് ഫുഡാണ് കഴിക്കുന്നത് തന്നെ
അതാ ഇപ്പൊ എല്ലാരും പുറത്തുന്നാ ഫുഡ് കഴിക്കുന്നെ വീ ട്ടീനൊന്നും ആർക്കും ഒന്നും വെക്കാൻ പോലും വയ്യ എല്ലാവരും അ ഉച്ചക്കൊക്കെ എന്തെങ്കിലുവൊക്കെ ത ട്ടികൂട്ടി കഴിച്ചിട്ട് വൈട്ടക്കെ ആകുമ്പഴത്തേക്കും ഓ ഇത് ഔട്ടിങ്ങി ക്കെ പറഞ്ഞങ്ങിറങ്ങും ഇപ്പം ഓരോരോ മാളുകളൊക്കെ പൊങ്ങി പൊങ്ങി വരല്ലേ
ഉം പുറത്തുന്ന് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ബൈപ്പാസൊക്കെന്ന് പറയുമ്പോ ഫുള്ളിങ്ങനെ മറ്റേ ഫു ഡിന്റെ ഫുഡിന് വേണ്ടി മാത്രവാണെന്നാ ഫുള്ള് അപ്പം നൈറ്റ് ലൈഫൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് എല്ലാവുരും അവിടെ തന്നെ ആയിരിക്കുവേ
ആ അതാ ഞാനും ഈ ഇടക്ക് പോയപ്പോ ശ്രദ്ധിച്ചാരുന്നു മൊത്തം ആ ഒരു സൈഡ് മൊത്തം ഫുഡിന് വേണ്ടി ട്ട് മാത്രം
ആഹ അതാവും നമ്മള് കേ ക്കാതേം കാണാത്തയൊക്കെ ആഹാരങ്ങള പിന്നെ ഇപ്പോഴത്തെ നമ്മക്കൊക്കെ പിന്നെയും പണ്ടത്തെ ഫുഡിനോടൊരിഷ്ടം എൻ നമുക്ക് ടേസ്റ്റെങ്കിലും അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്കങ്ങനല്ല അവർക്ക് പുറത്തന്ന് മതി
ആത് അതാപ്പം പിള്ളേരക്ക് ഓറും കറിയും കൊടുത്ത് കഴിഞ്ഞാ അവര് കഴിക്കത്തില്ല പക്ഷെ പുറത്തുന്നുള്ള ഫുഡാണെങ്കി അവര് വാ തുറക്കന്ന് വഴിയറിയത്തില്ല.
ആ ആ അത് പെട്ടെന്ന് കഴിക്കും. പക്ഷെ എന്തെഞ്ഞാ അതിന്റെക്കെ ഇതായിട്ടാണ് ഇങ്ങനെ ഓരോ രോഗങ്ങളും വരുന്നതും പിന്നെ വണ്ണം. വണ്ണോക്കെ കൊണ്ട്‌ ഇല്ല ങ്ങനെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉം
പണ്ണൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെല്ലാം രോഗ അല്ല ഈ ഷുഗറൊക്കെ കൂട്ടുന്നതിന് മെയിൻ കാരണൊക്കെ തന്നെ. പൊർത്ത്ന്നുള്ള ഫുഡിന്റെക്ക അമിതമായിട്ടുള്ള ഉപയോഗാ
ഉം ഷുഗറ് ബി പി എണ്ണ എണ്ണഎല്ലേ കൂടുതലും എണ്ണ പലഹാരങ്ങള്. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയെ ഹോസ്പിറ്റലിൽ സത്യത്തിൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കേറിയ എന്തോരം തെര ഭയങ്കര തെരക്കാ
ആന്നല്ലേ
നൽ ഉം ഭയങ്കര തെരക്കാ അത് ഉം
നീ ചെന്ന് ചെന്നായ്ര്ന്നോ ക്കുമ്പോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ട് വര്ന്ന് വര്ന്നത്
ഉം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് എന്ന്ച്ചാ തീരെ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് നാപ്പത് ആ ഗ്യാ ആ ഒരു ടി ഏജ് ഗ്രൂപ്പ് വരല്ലോ അതാണ് എനിക്കിതൊന്നുന്നു കൂടുതലായിട്ടും വെരുന്നത് പിന്നെ ഹ് നമ്മൾ ഇപ്പൊ ഞാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ ആണെങ്കിൽ പോലും ആ ഒരു ഏജ് ഇപ്പൊ കൂടുതൽ വരുന്നത് ആ ഒരു ഏജിലായിട്ടുള്ള ആൾക്കാരാ മുപ്പത് ഹാ ആന്ന് പിന്നെ ഞാൻ ചെന്ന ടൈമിലൊക്ക നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാ നല്ല ഏജായി ഭയങ്കര സ്ട്രി ക്കായിട്ടുള്ള മ ഉം അപ്പൂപ്പൻമാര് അങ്ങനെ ഉളോരൊക്കെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പ അങ്ങനല്ല ഡാ. ഇപ്പം നല്ല എന്ന് വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് ആ പ്രായൊക്കെ ഉള്ളോരായിരിക്കും കും ഇങ്ങനത്തെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ആയി്വരുന്നത്. ചെലത്ണവന്നപ്പോ നമുക്കങ്ങ് വെശ് ഇവരിങ്ങനെ അവരുടെ ലൈഫൊക്കെ തുടങ്ങിട്ടതേ ഉള്ളായിരിക്കും കുഞ്ഞു പുള്ളാര് നമുക്കൊക്കെ കാണുമ്പോഴേ ഭയങ്കര വിഷമായിരിക്കും
ആ അത് ശരി. ഈ പത്ത് മുപ്പത് വയസ്സ്ന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ ക്കെ മക്കൾക്ക്ന്നെ നമുക്കന്ന് ആലോയിക്കാല്ലോ എത്ര വയസ്സൊക്കെ ഉള്ള ഉള്ളന്നുള്ളത്
ആഹ് അത് നമക്കാ അത് കാണുമ്പോ നമ്മുക്കും കൂടെ ഒരി താ അയ്യോ അവര് അവരുടെ ലൈഫഅങ്ങോട്ട്‌ തൊടങ്ങിയതല്ലേ ഉള്ളൂ അപ്പഴേ ഇങ്ങനെയൊക്കെ വരുമ്പയെ
ആഹ്. അതെ അത്കാണുമ്പോഴത്തേക്കൊക്കെ ഒരു സങ്കടാണ്
ഉം പിന്നെ അവിടെ. വാപ്പ ന്തെലും പറഞ്ഞെക്ക് എന്തോരം തെരക്ക. ചെല ദിവസങ്ങളിൽ നല്ല തെരക്കായിരിക്കും കേട്ടോ അവിടെ എന്നച്ച് ഹോ അവിടെ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രല്ല. ഹോസ്പിറ്റല്നക തന്നെ നമുക്ക് വണ്ടിനൊരു സ്ഥലം പോലും കാണത്തില്ല. ഉം
ഇങ്ങനത്തെയുള്ള അസുഖങ്ങളൊക്കെ എത്രയെത്രയ ആൾക്കാരെ ബാധിക്കണം ബാധിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കണം
ഓരോ ദിവസം ചെല്ലുന്തോറുംഇങ്ങനെ എണ്ണം കൂടി കൂടി വരല്ലേ
ആണെന്ന് തോന്നുന്നു. ഓരോ ദിവസങ്ങനെ എണ്ണം കൂടി. ഇപ്പം മുന്നോട്ട് പോകുമ്പോ ഇത് എന്തുവാലും ഇപ്പൊ ഈ ഫുഡിന്റെ ആണെങ്കി ങ്കിൽ പോലും എന്തലും കുറയാൻ പോകുന്നില്ല ഒ ഒ ന്ന് വെച്ചാ ഈ ടെസ് ടേസ്റ്റ്ല്ല ആ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനിയിപ്പോ മുന്നോട്ട് ഇത് തന്നെ ആയിരിക്കും കൂടത്തതല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതാ വേറെ കാര്യം ആലോയ്ച്ച് നോക്കിയിട്ടുണ്ടോ. പണ്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ കുറവാണ് ഇപ്പൊ തന്നെ രണ്ട് ഹോസ്പിറ്റലുകൾ പുതിയതായിട്ട് തൊടങ്ങി. അപ്പൊ ആലോയ്ച്ചോനോക്കണ എത്രത്തോളം ആൾക്കാര് ഇപ്പോ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നുണ്ടെന്ന്
ഹോസ്പിറ്റല് കൂടുന്നു അതനുസരിച്ച് അവിടെ എല്ലാം തിരക്കുണ്ട് എല്ലായിടത്തും തിരക്കില്ലേ നല്ല തിരക്കില്ലേ
ആഹ അതാണ് പറയുന്നത് അപ്പന്ന് വെച്ചാല് എല്ലാവർക്കും ആ പലതരത്തിലുള്ള അസ് സ്ഖങ്ങളാണ്. അതിനൻസരിച്ച് ആൾക്കർ ഇങ്ങനെ ഹോസ്പിറ്റല് പ്പോര് വ്യാവസായക അടിസ്ഥാനത്തി ങ്ങനെ പോക്കൊണ്ടിരിക്കാണ്.
ഉം
ആ എന്താ ഇനിയിപ്പം മുന്നോട്ടുള്ള ഇതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എടി
ഹലോ
ഹലോ
ആ പിന്നീട് ഞാന് പിന്നെ വിളിക്ക ഒരു കോള് വര ഏ ശരി